പിന്നെ
ഹലോ പറയണ കേക്കണില്ലേ?
ആ കേക്കാം കേക്കാം.
ആ എന്തൊക്കെ?
സുഖമായിട്ടിരിക്കുന്നോ?
ആ സുഖം സുഖം അവിടെ?
ആ ഇവിടെയും കൊഴപ്പമില്ല സുഖായിട്ടിരിക്കുന്നു.
ആ ഭക്ഷണമൊക്കെ കഴിച്ചോ?
ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം.
ആ. എന്താന്ന് സ്പെഷ്യല്?
സ്പെഷ്യല മീൻകറി വെച്ച ഇപ്പ മീൻകറി അടുപ്പേ നിൽക്കുന്നതേ ഉള്ളൂ മീ മീൻ വറുത്തതുണ്ട് പിന്നെ മോരുണ്ട് അവിടെ എന്താണ് കഴിക്കാനൊക്കെ?
ഇവിടെ ചോറും ഏ പച്ചക്കറിയുടെ എന്തൊക്കെ കൂട്ട ട്ടാനും കറിയൊക്കെ ഉണ്ട്..
ഉണ്ട് അത് ശരി ആ അതെ അതെ. അവിടോ? അല്ല പഠിക്കയാണോ ഓ അത് ശരി. ആ അത് പറഞ്ഞ് കേട്ടപ്പോഴേ തോന്നി എന്തൊക്കെയോ ഉണ്ടാക്കിന്ന് പറഞ്ഞപ്പേ
ഞാനങ്ങനെ ആ കുക്കിങ്ങിന്റെ സൈഡക്ക് നോക്കലില്ല.
നോക്കാറില്ല അത് ശരി. ആഹ് ഞാൻ കല്യാണം കഴിച്ചാണ് കുഞ്ഞുണ്ട്.
ആ ഞാൻ ആവശ്യണ്ടാവുമ്പോ ചെയ്യും കുക്കിംഗ് ഒക്കെ
ആ നല്ലതാണ് പഠിച്ചു നമ്മുടെ ആവശ്യത്തിന് ആ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി ഇല്ല ഇല്ല കുഞ്ഞുണ്ട് അതുകൊണ്ട് പോകുന്നില്ല കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നതേ ഉള്ളൂ. ഉം ഇപ്പൊ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോവാനൊന്നും പറ്റാത്തോണ്ട് പോവുന്നില്ല
ആ പോയിന്ന അപ്പൊ എന്തിനേലും?
നേരത്തെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഇപ്പ ഇല്ല.
ആ ആ. ഉം.
പിന്നെ എന്താണ്?
പിന്നെ എന്താ യാത്രൊക്കെ പോവലുണ്ടോ?
ഉം യാത്രയക്കെ ഇപ്പം കുറവായി ഉം നേരത്തെ പോയിട്ട് പോവുന്നുണ്ടായിരുന്നു.
ആ ലോങ് ആയിട്ട് പോവലാ?
ആ.
ആ.
കുഞ്ഞായിക്കഴിഞ്ഞ പിന്നെ യാത്ര കുറച്ചു യാത്ര കുറച്ചന്ന് വെച്ചാ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ എപ്പോഴെപ്പോഴും പോകാൻ വയ്യാതോണ്ട്. കുറ ഇപ്പ ഇച്ചടെ വലുതായതുക കൊണ്ട് ഇ പോണം ഒരു യാത്രയുണ്ട് പോണം
ആ ആ യാത്ര പോവാനൊക്കെ എങ്ങനെ ഇഷ്ടാണോ
ആ യാത്ര പോകാനൊക്കെ ഇഷ്ടമാണ്
ആ അവിടെ അടുത്ത് എങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ
ആ കാണാൻ ആ ഉണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്
ആ
ഇപ്പ പിന്നെ യാത്രയൊന്നും പോകണ്ട ഇപ്പം തന്നെ വീട്ടിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊ ഒരു സാഹചര്യം ഇപ്പ വന്ന് തുടങ്ങി വന്ന് മഴയാകുമ്പോഴത്തേക്കും ഞങ്ങക്ക്വിടെ വെള്ളം കയറ വെള്ളംയറുമ്പോഴേക്ക്ഞങ്ങൾക്ക് വെള്ളം കയറുമ്പഴത്തേക്കും വള്ളത്തിലനൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങളത് മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട് പിന്നെ ആ സമയത്ത് എന്താ പറയാ മീൻ ആ മഴയുണ്ട് മഴയുണ്ട്
ആ
വെള്ളമൊക്കെ കേറുന്ന സ്ഥലവാ അപ്പൊ പിന്നെ ഉ ഇപ്പൊ മഴ ഇടക്ക് ഒന്ന് ഒന്ന് കേറിട്ട് പോയി ആന്നന്ന് ആ നാറിൻ്റെ സൈഡിലാണ്
ആ ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നം എന്തായിട്ടില്ല ഇതുവരെ പുഴയുടെ സൈഡ ഒന്നു അല്ല
ഞങ്ങക്കൊരു മൂന്ന നാല് മാസത്തേക്കി ഒരു മൂന്ന് മാസത്തേക്കിന് കാണോ അങ്ങനെ വെള്ളത്തിന്റെ ഒരു പ്രശ്നം കാണും പിന്നെ ആ അപ്പൊ ഇത് ബുദ്ധിമുട്ടാന്ന് വെച്ചാ അവിടുള്ളവരൊക്കെ ഞങ്ങല്ല എൻജോയ് ഞാൻ ചെന്നട്ട ഇപ്പൊ കൊറച്ചേ ആയിട്ടുള്ളു പക്ഷെ അതിന് മുമ്പുള്ള അവർക്ക് ഏ വീടിനകത്ത് കേറത്തില്ല നമ്മളെ പറമ്പിലായിട്ട് കുറച്ച കേറും ആ് വീട്ട കരത്തില്ല പിന്നെ നമ്മള ഒരുരു ദീപി കഴിയുന്ന പോലെ കഴണം കൊിലും പോകുമ്പോൊക്കെ ഭയങ്കര ആ അപ്പം വെള്ള വെള്ളത്തി ആ അന്നേരത്തേക്ക് ഇനി യാത്ര എവിടെേലൊക്കെ പോകുന്നും പാട നമുക്ക് വണ്ടിയൊന്നും വരത്തി ല്ല കരണ്ട് കാണത്തില്ല അങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങൾ കാണു അപ്പൊ നമ്മൾ വള്ളത്തിൽ പോയിട്ട ഞാന് അങ്ങനെയുള്ളടുത്തൊന്നല്ല പോയത് ഞാൻ ഇെ ഒന്നും വീട് അങ്ങനെയുള്ളള്ളടുത്തന്നല്ല പക്ഷേ കല്ലടം കഴിച്ചച്ച് പോയത് അങ്ങ വന്നപ്പോൾ അവിടെ വെള്ളമാണ്
ആണോ ആ
അപ്പ പിന്നെ കുഴപ്പില്ല ഇപ്പ പിന്ന അവർടെൂ ഞാനും എൻജോയ് ചെയ്തപ്പോ പിന്നെ കുഴപ്പില്ല നീന്തൽ പഠിക്കാനും പിന്നെ പിന്നെ അവിടെ ഒരു ആഘോഷം പോലെ ആ സമയത്ത് അതുകൊണ്ട് പിന്നെ അതാ ആ ആ മഴയ വെള്ളം കഴയുമ്പോത്തേക്കനേ എല്ലാരും വെള്ളത്തിൽ കുളിക്കും പിന്നെ എല്ലാവരും ഒരുപക്ഷ ച അവരു അടുത്ത് ഫുഡ ഒക്കെ ആയിരിക്ക പിന്നെ അവിടുന്ന് കഴിക്കുകൻ പിള്ളേരുടെ കൂടെ ള്ളരും വലിയ എല്ലാരും ഉണ്ട് എല്ലാരും അ വള്ളത് ആ മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് എനിക്കതൊരു പുതിയ ഇതായ കൊണ്ടായിരിക്കും എനിക്കത് ഇഷ്ട അതെയ
ആ ആദ്യൊക്കെ രണ്ടാഴ്ച മുമ്പൊക്കെ നല്ല മഴണ്ടന്ന് ഇപ്പൊ കൊറഞ്ഞ കഴിഞ്ഞാല് വെള്ളം അങ്ങനെ കുറേുണ്ട് മഴ ഉണ്ടാാവുമ്പോ വെള്ള ണ്ടാവും
ആ ആ ആ അ ശരി ആ മീനുണ്ട് ആ സമയത്ത്ന്നെ ഞങ്ങക്ക് മീനൊന്നും മേടിക്ക ഞ മീനൊക്കെ പിടിക്കും നമുക്ക് വീട്ടിൽ തന്നെ മീറ്റത്തിന്നുന്ന കൊണ്ട് തെ മീൻ പിടിക്കാം
ആ ഇവിടെ അങ്ങനെത്തെ ചാലയിലൊക്കെ നല്ല വലിയ വല്ിയ മീനുക ണ്ടാവും മഴഞ്ഞാ പിന്നെ മീൻ ന്നെ ആയിരിക്കും അധികം കറിയാണെങ്കിലും വലിയ വലിയ മീനുകൾ ഇങ്ങനെ വരും പുഴന്ന് തോട്ടിക്കൂടി കയറിയിട്ട് ഇങ്ങനെ
ആ അത് ശെരി ആ അവിടെ ഉണ്ടല്ലേോ
ആ അങ്ങനെ ചാലൊക്കെ തന്നെ ഉള്ള പുഴയൊന്നും എടുത്തില്ല പുഴക്ക അത്യാവശ്യം ദൂരത്താണ് പക്ഷെ ആ പുഴയിലത്തെ വെള്ളാണ് ഇ ദീനെ വരുന്നത്
ത് വരുന്നത് ആഹാ ഞങ്ങക്ക് നല്ല അത്യാവശ്യം വെള്ളം വരും ഞങ്ങക്കൊരു മ്മ് എന്താ പറയാ നമുക്കൊരുരരാ കൊറീച് കൊറേച് മേലോട്ട് വരും വിടത്തെ വെള്ളം വരെ വന്നിട്ടുണ്ട് നടന്ന് പോവുമ്പോ ആഹ് അപ്പൊ വള്ളത്തേലൊക്കെ പോകും പിന്നെ
പറയോലോ
ആഹ് പിന്നെ വെള്ളം താവാൻ കൊറച്ച് വെള്ളം ചെലപ്പോ കൊറച്ച് കെട്ടി കെ ടക്കും പിന്നെ അത് കൊറേശെ ബോൾ ആസമയത്ത് ച്ചിരി ചെളീം കൊറച്ച് ചെള്ളയൊക്കെ കൊറച്ച് പാടാ
വെള്ളം താഴ്ന്നാ പിന്നെ കൊഴപ്പണ്ടാവില്ലല്ലേ
ഇല്ല ഇല്ല ആഹ് വെള്ളം താന്നാ പിന്നെ കൊഴപ്പി ല്ല നമുക്ക് പിന്നെ ഇതാ നെൽകൃഷിയൊകൊള്ളപ്പോ ആ കൃഷിയും കാര്യങ്ങളൊക്കെ കാണോ അതൊക്കെ പിന്നെ നല്ലതാ നെൽകൃഷി, ആഹ് അന്നേരം കൊറച്ച് ബുദ്ധിമുട്ടാണ് ചെല കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പം ഒരു സന്തോഷവുമാണ് ഈ ആ സമയത്ത് ആ ഈ ഒരു സമയമാവുതെന് കൃഷിയെല്ലാം എടുക്കുന്നൊരു സമയാണ്. ഇപ്പോന്നവച്ചയിഞ്ഞാൽ ഇപ്പൊ കപ്പ, ക കപ്പ കൃഷിയെല്ലാം അപ്പോ എല്ലാം കപ്പയൊക്കെ ഇഷ്ടത്തിന് വാങ്ങും കപ്പയെല്ലാവരുടെ ഒരുമിച്ച്
ക്കെകേടാരൂലേ
അതിന് മുമ്പായിട്ട് അത് എടു പറിക്കും കാരണം മഴയുടെ ഒരു സീസൺ ആയി തുടങ്ങിയപ്പോഴത്തേക്കിന് ആ എടുക്കും ആ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും കപ്പയൊക്കെ ഒരുമിച്ച് ഒരിടത് ഉണ്ടാക്കൂ എല്ലാരും കൂടെ ചേർന്നിട്ടുണ്ടാക്കും പിന്നെ എന്തേലും മീനൊക്കെ പിടിക്കും എല്ലാ എല്ലാവരോടെ ഒരുമിച്ചിരുന്ന് കഴിക്കും ആഹ് അങ്ങനെയൊക്കെ ഒരു ആഹ് നല്ല രസാണ് മീൻ പിടിക്കാൻ പോവാ എല്ലാരും അപ്പോഴത്തേക്കിന് കുറെ പേര് പണിക്കൊന്നും പോകത്തിലല്ലോ ആ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധി അങ്ങോട്ടൊക്കെ പോകുമ്പെതിന് അതിന് മുമ്പായിട്ട് ആ ആ മുമ്പായിട്ട് സാധനങ്ങളെല്ലാം മേടിച്ച് എല്ലാരും സറ്റോക്കെയ്ത് ഇടിതിട്ട് പണിക്കൊക്കെ പോകുന്ന കുറവായിരിക്കും അപ്പൊ എല്ലാരും വീട്ടിൽ കാണും അപ്പൊ പിന്നെ കൂടുതലും
പൊറത്തൊന്നും എറങ്ങാൻപറ്റാ ത്തോണ്ട് ആ സ്കൂളൊക്കെ പിന്നെ അപ്പത്തിന് ട്ടലട്ടും
ആ ഓക്കെ ആക്കും ഉം ആ അപ്പഴത്തേക്കിന് ആ സമയത്ത് ഉം പിന്നെ എന്താ ഇഷ്ടം പോലെ തേങ്ങായും അങ്ങനെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരും പോയി എടുക്കൊന്നും വേണ്ട തന്നെ മിറ്റത്തിങ്ങനെവന്നിക്കും അങ്ങനൊക്കെയുണ്ട് അറിയില്ല മൊത്തം തെങ്ങിൻതോ പ്പാണ് തെങ്ങിൻതോ പിന്നേം ഒരു ആ തെങ്ങായും കിട്ടും മീനും കിട്ടും വെറക് കിട്ടും അല്ലാംക്കിട്ടും
വീട്ട്
ആഹ് അങ്ങനെയും പറയാം പിന്നെന്താ എല്ലാരും കൃഷിയൊക്കെ ആഹ് എല്ലാരും കൃഷിയൊക്കെ ചെയ്ത അവരെല്ലാം ക്യൊന്നുല്ല എല്ലാരും അങ്ങട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തോളും എല്ലാരും കൊടുക്കും അങ്ങോട്ടിങ്ങട്ടും എല്ലാം കൊടുക്കും പയറും ഒരുപാട് കൃഷികളുണ്ട് അവിടെ അപ്പറ്റേ അതെല്ലാം എല്ലാർക്കും കൊടുക്കും
ആ അപ്പൊ പിന്നെ ആ അയ്ശരിയാ ഇവിടെ കൃഷിയൊന്നും അങ്ങനെ എടുത്തടുത്തൊന്നില്ല ഇല്ല ഇവിടെ അടുത്ത് അങ്ങനല്ല വീട്ടിലുള്ളത് പറയുമ്പോ കൊറച്ച് പോയിട്ടാണ് ഇവിടെ എടുത്ത് അങ്ങനെല്ല പിന്നെ പാടങ്ങളൊക്കെ ക്കണ്ട് അവിടെ മറ്റേ നെല്ലും അങ്ങനത്തെെയൊക്കെണ്ട് ഇതൊക്കെ പിന്നെ മഴന്റെ മുമ്പ് തന്നെ കൊയ്തെടുക്കും ആ മഴകുമ്പ് പിന്നെ പാടൊന്നും കാണൂല പാടം റോഡും ഒന്നായിട്ടുണ്ടാവും വണ്ടി പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ആ പാട റോഡും ഏതാന്നാ അറിയില്ല
ആ ഞങ്ങക്കും അങ്ങനെന്നാ ഞങ്ങക്ക് അതെ
അതായത് അതൊരു കുണ്ടിലാണ് പാടം രണ്ട് സൈഡിലും പാടം നടു ഒരു റോഡാണ് അപ്പ മഴ പെയ്ാ പാടന്ന് അറിയതിനനുസരിച്ച്റോഡിന്റെ ഒപ്പം വെള്ളം വരും ഇന്നടെ കൊറെ ഒഴുക്കി വിൂടാന സ്ഥലല്ലല്ലോ
ആ ഞങ്ങക്ക് റോഡ് വേദനും അറിയൻ വ േതൊരവസ്ഥയാത്
ആ അത് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഒന്ന് വെള്ളം വെലിച്ച് കൊറച്ച് എടുക്കണം റോഡൊക്കെ ഒന്ന് കാണണെങ്കി പക്ഷെ ഒരു വെയില അടിക്കുമ്പത്തനേ ഒക്കെ പഴയ പോലെ ആും ചെയ്യും
ഞങ്ങളവിടെ കുറെേ നല്ല താഴ്ന്നൊരു പ്രദേശമാണ് താഴ്ന്ന താഴന്നതായിട്ടാ അപ്പൊ ഞങ്ങ
ന്ന് അറിയില്ലേ
ആ അപ്പാ അപ്പ വെള്ളം ഇതാവും പിന്നെ ഇറങ്ങിപ്പോകാനും കുറച്ച് പാട താമസെടുക്കും ഉം നമ്മൾ അങ്ങനെരു അങ്ങനൊരു ബുദ്ധിമുട്ട്ണ്ട് ആ പിന്നെ ആറുകേലും എന്തും സുഖലൊക്കെ വരുമ്പോഴത്തേക്ക നമുക്ക് പാടു വരുന്നു വണ്ടിയൊക്കെ വരാത്തോണ്ടേ പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ ഞങ്ങളൊക്കെ ആ സമയത്ത് എന്താ നല്ല വെ ധൈര്യത്തിൽ വെള്ളത്തീ കടന്ന് നല്ലട്ട് കളിക്കും ചങ്ങാടം ഒക്കെ ഉണ്ടായിനി കളിക്കും നീന്താൻ പഠിച്ചോണ്ട് വരുന്നു പഠിച്ചു വരുന്നു നീന്താൻ പഠിച്ചു വരുന്നത് പറയാ
ആ അതിപ്പോ പടിഞ്ഞോളും ഞ്ഞ്
ആ ഇനി ആ അതെ പഠിക്കണം അവിടെ നമ്മള് അവിടെത്തന്നെ നിക്ക്ന്ന പഠിക്കണമല്ലോ
ആ
ഇപ്പൊ മള്ള എങ്ങനെയാണ് ഇപ്പൊ നല്ല കേറിക്കണോ
ഇല്ല ആ ഇപ്പൊ ചെറിയതായിട്ട് വന്നു പിന്നെതങ് പോയി ഇനിപ്പ നല്ല മഴ വരുന്നുണ്ടല്ലോ അപ്പോഴത്തേക്കിനാവും ജൂൺ ജൂലൈ ആ അടുത്ത മാസത്തോ ആ അടുത്ത മാസൊക്കെ ആകുമ്പോത്തേക്കന് ആവും
ആ ആ പിന്നെ മഴയും വെയിലും എപ്പഴാന്ന് പറയാൻ പറ്റു
പറയാൻ പറ്റില്ല ആ അതന്നെ
രണ്ടും രണ്ടു ടൈമിലാണല്ലേ വരുന്നത്